ആഹ് കേക്ക്ണ്ട് എന്തെക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവിടത്തെ വിശേഷം
മ്ഹ് നല്ല സുഖന്നെ
കാ ഇല്ല ചായ കുടിച്ചിട്ടില്ല നി നീ ചായ കുടിച്ചോ മ്ഹ് മക്കക്ക് ഫുഡ് കൊടുക്കേയാർന്നു ആഹ് അവിടെണ്ട്
ഏഹ് എത്ര ആള ഇള്ളേ
മൂന്നാള്
ഏഹ് സ്കൂളിലൊക്കെ പോവോ
ആഹ് ഇസ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതാ അപ്പതാ ഫുഡ് കൊടുക്കാരുന്നു
എഹ് ഏഹ് മ്ഹ് ത്തിട്ടോള്ളു
അല്ല ഞാനിപ്പോ എത്തിട്ടേള്ളൂ ഞാനിന്ന് എന്റെ ഇപ്പമ്മാന്റെ പതിനഞ്ചേർന്നു അപ് പ്പം അവിടെ പോയി വന്നതാ ആഹ് മാ ഒരാള് മദ്രസ്സേ പോയി
കണ്ടോ എഹ് ഏഹ് അപ്പൊ മക്കള് ഏഹ് ഓല് പോന്നുണ്ടാവും ല്ലേ
ആഹ് ചെറുത് ഇണ്ടീനു മറ്റ് രണ്ടാളും സ്കൂളിലേക്ക് പോയതേ
ഏഹ് ചെറുതിനെത്രായി
ചെറുതിന് ഒന്നര വയസ്സ്
മ്ഹ്
മ്ഹ് അപ്പൊ അത കച്ചറ ആക്കണതിപ്പൊ ആഹ് ഉച്ചക്ക് തന്നല്ലോ ആഹ് ളുഹറിനായിരുന്നു പരിപാടി അൻ അ ഏഹ് ആഹ് ആഹ് വയസ് അൻപത് വയസ്സുണ്ടായിരുന്നു
ഏഹ് എന്തെ എന്തേയ്യാ അസുഖൊക്ക ഇണ്ടായിനോ
ഇല്ലല്ല അയിന് മാത്രൊന്നും പറയാനൊന്നും ഇല്ലായിരുന്നു എടക്ക് സ്വാസം മു ട്ടല് വന്നതാ മൂത്ത ആക്കേ മുപ്പത്തഞ്ച് വയസ്സ് പിന്ന
നിങ്ങള അവിടെ പ പതിനഞ്ചെക്കെ കഴിക്കാണ്ടാവൂല്ലേ
ആഹ് പതിനഞ്ച്ണ്ട് അവിടെല്യാ
ഏഹ് ഇവിടെ ഇല്ലാ ഇവിടെ ഈ മൂന്ന്
മൂത്താക്കേ മൂപ്പത്തഞ്ച് വയസ്സേ ആയിള്ളൂ അയ്ശരി ഇല്ല ഇവടെ പതിനഞ്ച് പേര കുട്ട്യളും മക്കളും അങ്ങനെ ഇള്ളായിരുന്നു എല്ലാരും ഇല്ലായിരുന്നു
ഏ
ആഹ അവക് മുബതഅജ് വയസ്ത് പിന്നെ
പിന്നെ എന്താ അപ്പൊ തന് രതി ഫുഡ് ഉണ്ടാവൂല്ലേ ആഹ ഒരാളുണ്ട്
ആഹ എന്താ സ്കുളി പോവാ
അവളെൽ ക്കേജിയിലാ ചേർത്തെ ആഹ ഇപ്പ ചേർത്തിട്ടാള്ളൂ ആ
അങ്ങനെ മയക്ക എങ്ങനെയണ്ട്
ഉം മഴന്ന് നല്ല മഴയാണ് അവിടെക്കെ എങ്ങനെ
ഇവിടെനല്ല മഴഅതന്നെയാണ് അവസ്ഥ നല്ല മഴ ഉം അത ഉള്ളൂ
നല്ല ആഹ ഇന്നന്നിലൊക്കെ നല്ല മഴന്ന കൊറച്ച ദിവസം മുന്നേൊക്കെ നല്ല വെയിൽ ആഹ ആഹ ഇപ്പൊ ഇെ ചെറുതായിട്ടൊന്ന ഇങ്ങനെ വെച്ചതായി
ആഹ ആഹ അത് ശരി ഇവിടെ ഇപ്പ മഴ എന്നാണ്
ഉം അവിടെ അടുത്താണോ അവിടെ അടുത്താണോ അങ്ങനെ പരിപാടില്ല വീട്
ആഹ അവിടെ എനിക്ക് ആഹ കൊച്ച് നടക്കാനുള്ളൂ
ഏ അപ്പൊ കു ഏ
ഉ ആഹ ഞാന് രാവിലെ ഒരു പത്തര കഴിഞ്ഞിക്കണു ഇവിടുത്തെ പണ ഇഞ്ഞിട്ടൊക്കണ്ട് പോങ്ങയള്ളു
ആഹ ഇവിടെ സ്വന്തം വീടാ
അ ആഹ അവിടെ ഹസ്ബൻറിന്റെ മീപ്പിന്റെ
ഏ അപ്പ എല്ല എല്ലോ അവരൊക്കെ പോന്നിയോ പരിപാടിക്ക്
ഇല്ല ഇല്ല ഞാനും മാത്രേ പോയിട്ടുള്ളൂ
ഏ അപ്പൊ അവർക്ക് ഫുഡ ഒക്കെ ഉണ്ടാക്കിച്ച്പോയതന് ഉം ചെറിയ പരിപാടിക്കെറ
ആഹ ചെറിയ പരിപാടി നമ്മള് മാത്ര ഉണ്ടായിരുന്നുള്ളൂ
ഉ ആഹ ഉ പിന്നെ അവിടെ ഇങ്ങെ എന്താ ചെടികളും ഇതൊക്കെ ഉണ്ടാക്കിയുണ്ടോ അങ്ങനെ ഇന്ന് ചായക്ക ഉ ചായൊക്കെ സ്നാക്സ്ഷ ബേക്കറി അങ്ങനത്തെക്കെ ഉളനി സ്പെഷ്യൽ ഒന്നായിട്ടൊന്ലെന് ഉ
എവിടെ അസ്സിന്റെ വീട്ടിലാണ്
ആ് ഹസ്ബൻഡറിന്റെ വീട്ടില്
ആഹ ആഹ അവിടെ ആര ഉുള്ളത്
ഉ ഇവിടെ അമ്മ ഹസ്ബൻഡ് ഹസ്ബൻഡ് തന്നെ ഉള്ളു അ മോനെ പിന്നെ ഹസ്ബൻറിന്റെ രണ്ട് പെങ്ങമാരും പെങ്ങന്മാരും ഇപ്പൗ ഇല്ല
അത് ശരി
ഉ പിന്നരു മോളം കുട്ടിക ലൊക്കെ പോവാ വലിയ കുട്ടികളാ
ആഹ മോന് അഞ്ചാം ക്ലാസ്സിലാ മോള് രണ്ടാം ക്ലാസ്സിലോ പിന്നെ ഉള മോള്. ചെറിയത
ഏ
ആഹ മോക്ക് രാവിലെയാണ് മോനക്ക് വൈകുന്നേരം അവര് മദ്രസ് പോയിക്കു ഞാൻ വന്തപ്പത്തിന് പോയി
ഏ ഏ അപ്പ വിമങ്ങ കാണല്ല അത്? ഉണ്ടാവലേ അല്ലേ കാരണം അങ്ങനൊ കെഎതിടന്ന് കെട്ട് വരുമ്പോ ഏ ഏ
അര് ഉപപ ഉപപ അടികം കേട്ടോ ഏ ഇപ്പൊ കാട്ടി എന്തോ പറയണേ ഇത ഓക്കെ
പിന്നെ ട്രിപ്പ് ഒക്കെ പോവണ്ടോ കുട്ടികളെയൊക്കെ കൊണ്ട്
ആ പോക്കൊക്കെണ്ടേ
ആ വല്ലാതെ പോവൂല എന്നാലും ഒരുസൊക്കെ ഇവിടെ അ ടുത്തക്കൊക്കെ പോവും
ആഹ് അയ്‌ ശരി ആ അവിടെമ്മ ഉണ്ടാവോല്ലോ അല്ലേ ആഹ എടെ വീടെ അടുത്ത് തന്നെയാണൊ ഹസ്സിന്റെ വീടിനടുത്തന്നെയാണൊ
അല്ല കുറച്ച് പോവാണ്ട് രണ്ട് ബസ്സൊക്കെ കയറി പോവാണ്ട് കൊ റച്ചൊക്കെ ലോങ്ങാണ്
അത് ശരി എവിട മലപ്പുറത്താണെ ആഹ്
ഉ ഉ
ഞാ മപ്പുറം കൊണ്ടോട്ടിയാണെ
ഏഹ്
ക്ക ഇവിടെ ഇക്കാന്റെ വീട് കോഴിക്കോട്
ഏ പിന്നാ അവിടെ ആഹ് അവിടെ എങ്ങനെ മഴൊക്കെ വെള്ളക്കെ പെയ്താല് ഇങ്ങനെ
ആ അവിടെ മുന്നിൽ പാടൊക്കെണ്ട് പക്ഷേഞങ്ങളിവിടൊക്കെ കേറൂല അവിടേക്കൊണ്ട് റോട്ടുമ്പലൊക്കെ ഉണ്ടൊ
ഏഹ്
ആഹ് നല്ല മഴ പെയ്യാണെങ്കിൽ വള്ളം കേറും
ഇത്തൊക്കെ വെള്ളം കയറാണെ ങ്കി നല്ല രസല്ലി
കാണാൻ രസാണ് പക്ഷെ മയേക്കെ കഴിഞ്ഞ് ഈ വെയിലക്കറപ്പന്ന് വെള്ള വറ്റു ന്ന ഭയങ്കര മണം ചളിന്റെ ആ ഭയങ്കര മണാ അവര് വെള്ളം കേറി ഇറങ്ങിയാലും ഭയങ്കര സ്മെല്ലാവട
ആഹ് ഈ പാടത്തെ കൃഷികളൊക്കെ ചെയ്യോ
ആഹ് ഇവിടെ ഇപ്പൊ ആദ്യൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പ അങ്ങനെ ചെയ്യാറില്ല
ഉ ആഹ ങ്ങനെ വീടിന്റെ ഒക്കെ ചെടികളും ഒന്നൊക്കെ ഉണ്ടാവൊ
ആഏ ആ ഉണ്ട്
ഉ ഇല്ലവിടെ അങ്ങനില്ല. കൊറച്ച് രണ്ടഞ്ചില്ലകളൊക്കെള്ളൂ നിങ്ങ അങ്ങനെ വായ അങ്ങനത്തെതൊക്കെ കൊള്ളു വായ ചേമ്പ് അങ്ങനത്തെ കൊള്ളു ഉ നിങ്ങള അവിടെ ഉണ്ടൊ ആഹ്
ആ ഇവിടെ അങ്ങനെ തന്നേണ് ആദ്യം കൃഷിയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പം പിന്നെ വായ ചേമ്പ്
ആ വേഗം ഉണ്ടാവണ മണ്ണേക്കാലേ പാട തിന്റെക്കെടുത്താവുമ്പൊ
ആഹ് ആഹ്
ഉം
ഞാൻ
എടെന്താ ഈ ഫുട്ബോളിന്റെതൊക്കെ ഇണ്ടപ്പോഫുട്ബോളൊക്കെ കാണേണ്ടോ ഫുട്ബോൾ അവിടെ എങ്ങനെ വീട്ട്ന്ന് കാണലാ
ആ ഫോണിലന്നെ
ഏഹ്‌ വിടെ ആരെതെങ്കി ആ ഏഹ് ഞാൻ നെയംമറിന്റെ ടീം ആണ് ഇഷ്ടം അവിടേതാ
ആ ഇവിടെ ഞാൻ ഞാന് അർജന്റീനാണേ മോള് റൊണാ അതാണ് ഞാ പോർച്ചുക്കലാണേ ഓരോരുത്തർ ഓരോ ടീമാ
ഹേ ഏ ഹേ ഹേ ഇപ്പോ സ്കൂളൊക്കെ ഉണ്ടാവണ്ടല്ലോ ഓരോ എന്താ കളിക്കാരതൊക്കെ ഫോട്ടോക്കെ വെച്ചിട്ട് പരിപാടി ആ അവിടൊക്കെ ഉണ്ടായിനിയോ ഏ ഏ ഇപ്പൊക്കെ അങ്ങനത്തൊക്കെ തുടങ്ങിയണല്ലോ ആര്
ആ ഇണ്ട് ആ ഇപ്പൊ ഫുള്ള് മക്കളെ കളികളിലൂടെയല്ലേ പഠിപ്പിക്കുന്നത് തന്നെ
ആ
ഉം എല്ലത്തിലും വൺ ടിക്ക് എസ് ആയോലൊക്കെ ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ നമ്മക്ക് നമ്മളൊ
ആ ടീച്ചർ പേടിക്കേനിം ആ ഇപ്പൊ ടീച്ചേസ് ള്ളേരന്നെ പല വൈബും ഇങ്ങനെ റീൽസ് എടുത്തോണ്ടുപോവും
അതെ അതെ ആ നല്ല വൈബാണ് മക്കക്കപ്പൊരു ഇൻട്രസ്റ്റ് ഇഷ്ടാണ് പഠിക്കാനും ക്ലാസിനു പോവാനലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ
ആ ഞമ്മളൊക്കെ ആവുമ്പോ പകുതി ലീവാക്കും അങ്ങനൊക്കെ ഇനി പ്പൊ
ഇപ്പൊ സ്കൂളിൽ ലീവാക്കാൻ തീരെ താല്പര്യമില്ല ആ ഒര് മാനേജ്മെന്റ് രണ്ടും കൂടി
ആ ഫുഡൊക്കെ അവിടെ ഉണ്ടായേക്കല്ലേ
ആ ഫുഡൊക്കെ അവിടെ തന്നെയൊണ്ടാവും
ഉം ഫുഡ് തന്നെ പല ആഴ്ച്ചയിലൊക്കെ ന്നെ പല ഇതിലൊക്കെല്ലെ ഫുഡ് ഒണ്ടാവാ
വീക്കെൻഡ് ഓരോ സ്പെഷ്യലൊക്കെ ഒണ്ടാവും
ആ
നമ്മള് കുടിക്കുമ്പോ ഒരു കഞ്ഞിയും പയറും അതെ കഞ്ഞിയും പയറുണ്ടാവും ഇപ്പാണെങ്കില് ഉപ്പേരി ഇണ്ട് അവർക്ക് ചോറ് അയില്ലേക്കുപിന്നെ സാമ്പാറ് ഒരു ദിവസം പിന്നെ മു
ആ ഓരോ ദിവസ ആ ഓരോ ദിവസോരോന്ന് ആ ഉം അപ്പോ കുട്ടേക് കുട്ടിയേക്കന്നെ പറയും ഫുഡ് നല്ല രസാണ് എല്ലാരും വീട്ടിക്ക് വീട്ടിന്നു കൊണ്ടോവൂല അവിടന്നെക്കാര തിന്നാ
അതന്നെ ഇവിടെ എന്റെ മക്കളാ അവിടന്ന് സ്കൂളന്നെ കഴിക്കില്ല ആദ്യം മോന് കഴിക്കില്ലായിരുന്നു ഇപ്പം പിന്നെ അവിടന്ന് തന്നെയാ കഴിക്കല്
ആ എല്ലാരും അങ്ങനത്തെ ഫുഡൊക്കെ ആവുമ്പോ അവിടുന്നന്നെ കെയിക്കും
മക്കൾ കഴിക്കില്ല അവർക്കനുസരിച്ച് അവരുണ്ടാക്കും ചെയ്യും ഉപ്പേരിയായിട്ട് ട്ടും ഇതൊക്കെ ഉണ്ടാക്കും മുട്ട പൊരിച്ചത് ഒക്കെണ്ടാവും അവിടെയെടുത്ത് സ്കൂളില്ലേ അങ്ങനെ
ആ ഇവിടെ ഇണ്ട് സ് സ്കൂളിലങ്ങനെ വിശയം ഇല്ല മോള് എൽ കെ ജിആവുമ്പോ പ്രൈവറ്റാണ് ഫുഡ് കൊണ്ടോവല്
ആ ആ ആ നമ്മളവിടെ സ്കൂളില് എൽ കെ ജിക്കും ഫുഡ് കൊടുക്കൂട്ടോ
അതാ ആ മാനേജ്മെന്റിന്റെ കീഴിലാകുമ്പോ കൊടുക്കുമ്പള് ഈ എൽ കെ ജി യു കെ ജി മാത്രം ഉണ്ടാവൂല്ലേ മദ്രസ് സിന്റെ ഒക്കെ കീഴില്
മദ്രസിന്റെ കീഴിലൊള്ള ആ അങ്ങനെ
അങ്ങനത്തതാ അപ്പൊ അവിടെ ഫുഡ് ഒണ്ടാവൂലാ
ആ ആ മദ്രസാ സ്കൂളൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നാണോ അല്ലെങ്കില്
ആ അ കൊറച്ച് കൊറച്ച് പോവാണ്ടേ ഇതൊരു ഉള്ളോട്ട് ഏരിയാ സ്കൂളൊക്കെ പോകണെങ്കി കൊറച്ച് പോണം വണ്ടിക്ക് പോകണം
അതുശെരി
ഉം ഉള്ളേരിയാണ് പക്ഷേവിടെ അങ്ങാടിയാണോന്നു ചെറിയൊരു അങ്ങാടി അതേപോലെത്തെ ഒരു ഏരിയാ സ്കൂളും അങ്ങനത്തതൊന്നുമില്ല സ്കൂ ക്ക് ച്ച് വണ്ടികേറിപോണം
അതുതന്നെ കൊറച്ച് ഉള്ളോട്ടുക്കാണ് ഉം ആ ബസ്സ്ആരുന്നു ഇപ്പൊ പിന്നെ ഇക്കാന്റെ കൂടെ ഓട്ടോലാ പോവല്
ഏയ് ഏയ്
ഉം ആദ്യം ബസ്സായിരുന്നു രണ്ടാക്കൂ രണ്ട് രണ്ടു കൊല്ലം ബസ്സിലായിരുന്നു
ഏ എന്തേ കുക്കൊക്കെ ചെയ്യോ
ആഹ് അതൊക്കെ ചെയ്യും
കൊണ്ടോ കാനക്കോ ലീവ് അപ്പ ഒഴിവെക്കാരലേ
ആഹ് ഇക്ക ഓട്ടോറിക്ഷ ഓടുന്നുണ്ടേ ഇക്ക ഇതല്ല ഒരു സ്കൂൾ പോണ ടൈമിലാണ് പോവാറ് അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാൻ വരാണെങ്കിൽ സ്കൂളിന്റെ ടൈമില് അവിടെ എത്തും ചെയ്യ അപ്പോ പിന്നെ തെ ബസ്സിന് പൈസ കൊടുക്കേണ്ട ആവശ്യ ഇല്ലല്ലോ ഇക്ക ആ ആ ഭാഗത്തെക്കാണ് ഓടും ചെയ്യുന്നേ
ആഹ് അപ്പൊ സുഖാണ്
അപ്പ പിന്നെ ഓട്ടർ ബർഡേ പൈസ ബസ് ഫീസ് ആണെങ്കിൽ അഞ്ഞൂറ്റി അമ്പപത് ഉർപിഴ കെടുക്കണം ഒരാക്ക് അപ്പ രണ്ടാക്കാകുംമ്പോം
ഇപ്പൊ ബസ്സിന് പൈസക്കെന്നെ നല്ലോംണ്ടല്ലോ കൊറച്ചൊക്കെ അത്യാശ്യം ഇണ്ടേ ആഹ് അവിടെ എന്താ സ്കൂള് ഫീസ് കൊടുക്കേണ്ടിരൊ ഫീസ് സ്കൂള് കൊടുക്കണോ ഫീസ് കൊട് ഏ
പി ടി എ ഫണ്ട് അങ്ങത്തെന്നല്ലാണ്ട വേറെ തൊന്നും കൊടു
ആഹ് ആഹ് ആഹ്
എൽ കെ ജി കാക്കുംബം അവിടെ എൽ
അവിടെ എൽ കെ ആ എൽ കെ ജി പിന്നെ പ്രൈവറ്റ് എഴ്ക്കാരല്ലോ ഉം എന്താ കേക്കൊക്കെ ഇണ്ടാക്കോ കേക്ക് ഒക്കെ ചെയ കേക്ക്ക്കെ ഇണ്ടാക്കോണ്ടോ ചോയിച്ച
കേക്ക് കേക്ക് റ്റംപ്സ് ഇണ്ടാക്കൂല്ല ബാക്കിയല്ലാം ഇണ്ടാക്കും എണ്ണ കടിയായി
ഏ ആഹ് അങ്ങനത്തൊക്കെ ഇണ്ടാക്കൂല്ലേ ഇങ്ങള് ഈ കോഴിക്കോട് രിയാവുമ്പോ ഒരു എണ്ണക്കടികൾ അങ്ങനത്തെക്കെ ഇ സ്ഥലവെ ഐറ്റംസ് ഒക്കെ അങ്ങനെ ആഹ് ആഹ് ആഹ് ആഹ് ഐലൊക്കെ ഫേയ്മസ് ആയ സ്തലാണ് ആക്കോഇണ്ട കേക്കാരല്ലേ
ഇന്നാ ഞാൻ വിളിക്കട്ടോ
ആഹ് ആഹ് ആഹ് എന്നാൽ ശരിന്ന
ആഹ് ശരി ഇന്നാ